ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം അവിടുത്തെ വർത്താൻ എന്തായ?
ഉം നല്ലത് എന്താ ഉറങ്ങിആഹ് അഹ് ഒറങ്ങിയൊക്കെനീച്ചോ?
ഉറങ്ങിക്ക നീച്ചും ചായയും കഴിയും ഇണ്ടാക്കി വാപ്പനേ പറഞ്ഞേച്ചു കുട്ടിനേും പറഞ്ഞേച്ച ഇരിക്കവിടെ-
ഉം അയ്ശരി ഹസ്ബൻ മാപ്പിള നട്ടക്ക് പോവോ?
ആഹ് ഏഴരയ്ക്ക് പോയി
അപ്പ നേരത്തെനീക്കേണ്ടി വരൂല്ല ല്ലേ?
ഉം അല്ലെങ്കിൽ പോണുണ്ടെങ്കിലുംല്ലെങ്കിലും നേരത്തെ എണിക്കും കാരണം പള്ളിക്ക്കൊനേക്കുപ്പര് നാലരക്ക് നാലരക്ക് വാങ്ക് കൊടുക്കല്ലേ നാല് നാപ്പേനി വാങ്കിനനുസരിച്ച് വാങ്ക്നേരം വൈകി ഞാനുംനേരംവൈക്കു വാങ്കിനനുസരിച്ച് - -
ആഹ് ഇപ്പ വാങ്കി ഇപ്പ ഈ ടൈമിലൊക്കെ നല്ല നേരത്തെല്ലേ ആഹ് ഇഞ് കൊറ്ച്ചഴിഞ്ഞ അഞ്ചര ആ ടൈമിങ്ങ് ആവുലെ.
ഇപ്പം ഇൻക്ക് സുഖാണ്. അപ്പം കൊറ് ച്ചേരം കൂടി ഒറ്ങ്ങ.
ഇങ്ങട്ട് അപ്പം നീച്ചാണ്ട് ചായയും ക്യാെക്കെ ഉണ്ടാക്കണം.
ആ അപ്പം നീച്കാണ്ട്. എഴണ്യാവുമ്പോത്തിനു ആവെണ്ടെ.
ഇങ്ങള ഇണ്ടാക്കല്. സഹായത് ന ആര്യെങ്ങാണ്ടോ. സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ.
സഹാ എളച്ചിണ്ട്. പക്ഷെ ഓളും പിന്നെ എന്താ ചായ കടിം ഇണ്ടാക്കൻ ഞാൻ ഇണ്ടാക്കും. ഇന്റെ മാപ്ലക്കല്ലെ. ഓ ഓള മാപ്ല ഗൾഫിലാണ്.
ആഹ് ശെരി. ബാക്കിള്ളതൊക്കെ.
വാക്കില്ലൊക്കെ ഞങ്ങള് ഒരു രാവിൽത്തെ മാത്രം ഞാൻ ഇണ്ടാക്കും. പിന്നെ ഷിഫ്റ്റാണ്. ഇന്ന് ഓള് അട്ക്കളേ നിന്നാല് നാളെ ഞാൻ നിക്കും. അടുക്കളേ ഞാൻ നിക്കും. ആന്ന് ഓള് അടിച്ചേരി തൊട്ച്ച് തിരുമ്പും. ഓള് ഇട്ക്ക്ണന്ന് ഞാൻ അടിച്ചെരി തൊട്ച്ചിനി എല്ലാ പണി ഇടുക്കും.
ഇണ്ടായാ അങ്ങനെ ഒരു ഉപകാരം ഇണ്ട്ലെ.
ആഹ് ഒരാളന്നെ അടുക്കളീ നിന്ന ചട്പ്പെല്ലെ. ആഹ് അങ്ങനെ നല്ലതാണ്. മാഷാ അള്ളാ കൊഴപ്പല്ല. ഞങ്ങള് ഇത് വരീ ഒരു കൊഴപ്പുല്ല. മൂന്നാള് ഇതീ ഇണ്ടേയ്ന്നു. ഇപ്പൊ ഒരു വർഷായിട്ടൊള്ളൂ ഒരു എളച്ചി വേറെ പോയിട്ട്. ഉം എന്താ അപ്പൊ നല്ലതന്നേണ് ഞങ്ങള് ഇത് വരേ ഇത്രീ കാലം. ഞങ്ങക്ക് രണ്ടീച്ചെ കുട്ട്യേളൊക്കെ ഇണ്ട്. തല്ലൂട്യാലും ഓലാണ്ട് തല്ലൂടികോട്ടെ വിചാര്ച്ചും.
ഉം ഉം അങ്ങനെ വേണം. കുട്ട്യേളെ കാര്യത്തിനൊക്കെ എടപെട്ടാലേ ഉം. ഉം ആ അങ്ങനേണ് മാറിപ്പോവലും അങ്ങനൊക്കെ ഇണ്ടാവല്.
അപ്പൊ ഇത്രീം കാലായിട്ട് ആ കൊഴപ്പണ്ടായിട്ടില്ല.
ഉം അത് ശെരി. ഉം പിന്നെ ഞാൻ വിളിച്ച ഞങ്ങൾക്ക് എന്തേങ് ജോലി ഇണ്ടോ.
എനിക്കൊന്നുംല്ലടീ. ഞാൻ ഇന്ന് ഇന്റെ ജോലി നാലര തൊട്ട് പന്ത്രണ്ട് മണി വരേണ്.
ജോ ജോലിക്ക നമുക്കാരും പൈസ തര്ന്നില്ലല്ലോ. ഞാൻ പറ്യ ഒരു നൂറുപ്യ വച്ച്ട്ട് തന്നാലും. ഒരു നൂറുപ്യ വെച്ച് തന്നാലും നമ്മുക്ക് നമ്മളെ ആവശ്യത്തിന് ആഹ് ഇന്നമ്മക്ക് ജോലി ഇല്ല ഇല്ലെ. ഞാൻ ഇപ്പ അത് പറയാൻ വേണ്ടി വിൾച്ചതാ. അപ്പൊ. ഉം ഉം ഇപ്പൊ ജോലിക്ക് പോകാൻ താല്പര്യംണ്ടോ.
ഹാ പിന്നേ ഇൻക്ക് ഇൻക്ക് പണ്ടേ ടീച്ചറാവാനെല്ലേ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ. ഇൻക്ക് പണ്ടേ ഞാൻ എല്ലാരോടും പറഞ്ഞാ ടീച്ചറാവണംന്നൊക്കെ. ആഹ് ഇൻക്കാദ്യേ ആഗേനു.
യെ അതെ എടീ അത് ഞാൻ ഇൻക്ക് തോന്ന്ണെ. ഇന്നെ കെട്ടിച്ചെ രണ്ടായിരത്തി പതിനഞ്ച്ലാ. ആപതിനഞ്ച് വരെ ഒരു ഷിഫ് പേരീ ലൊക്കെ ഇമ്മാര് പറീണും ഇപ്പാര് പറി ണും കേക്കണംന്ന്. ആ പതിനഞ്ചു ആണ്ട് കയീഞ്ഞോട് കൂടി പിന്നെ മ മക്കള് മക്കള് ഇഷ്ടത്തിനായി.
ഉം ഉം. ഒന്നാമത് ആഹ് കൊറോണ വന്നില്ലെ. അയിന്റെ ശേഷം ഫുള്ള് ഒലെ ആഹ് ആഹ് ഫുള്ള് ഓല ട്ടത്തിനായി.
അതായി.
അമ്മായിമ്മിം അമ്മോശാക്കി ഒന്നും ഇല്ല.
ഉം ഫോണും കയ്യില് കൊട്ത്താണ്ട് മക്കളും കേടന്നു.
ഉം അതെന്നെ ഫുള്ള് ഓൺലൈനും അങ്ങനക്കായി
ഉം
പലെ പലെ മാറ്റങ്ങള് വന്ന അയ്ന് ശേഷ
തൊടങ്ങെന്നെ ഈ കൊറോണി തന്നെ ആണല്ലൊ
ഉം ഒക്ക അതെന്നെ കൊറെ യൂട്യൂബ് വന്നതും യൂട്യൂബ് ചാനല് വന്നതും ഒക്ക അയിലന്നെ അത് നമ്മളെ ഈ ജീവിത ശൈലി അങ്ങ്ട്ട് മാറ്റുല്ലെ അയില് മെച്ചപ്പെട്ട ആൾക്കാര് കൊറേണ്ട് നമ്മളെ ഈ ആഹ് ഒന്നു അറിയാതെ വീട്ട്ല് ഇരിക്കൊണോൽക്ക്
യൂട്യൂബൊടങ്ങി രക്ഷപ്പെട്ടോലക്ക ഇണ്ട് ഉം ആഹ് അതാണെ അങ്ങന്നാണ് യൂടൂബ്ന്ന് പൈ അനക്ക് കേക്കണൊ ഞാൻ യൂട്യൂബ്ന്ന് പൈസ കിട്ടുന്നർഞത് ഞാനന്ന
അയ് ശെരി
യൂട്യൂബിന്ന് പൈസ്ട്ടൊന്നും അറിയില്ലാ ആഹ് അന്ന് എൻക്ക ആഹ് ബോധം വന്നത് ഉം
ഇപ്പ ഇൻക്ക് നല്ല താല്പര്യണ്ട് കാര്ണം ഒര് പിന്ന് വാങ്ങണെങ്കി ഞമ്മ ഇപ്പ എന്തേലും മൻസസാവുമ്പൊ ഒര് ഇത് വാങ്ങണെങ്കിലും കൂടി ഇവല കയ്യ്ന്ന് ചോയിക്കണം ഉം ഇഞിപ്പ അതവ പൈസ് ചേർന്നാലും ഞാൻ ഇന്നാള് തന്നീന ബാക്കി പൈസ എവ്ടെ അങ്ങനൊര് ചോദ്യാണ്
ആഹ് ആഹ് ശെരിയാണ് ഞാൻ ഇന്നാള് തന്ന്ലെ ഇജെത്ത കാട്ട്യെ കേ അത് കേക്ക്മ്പൊ ബയങ്കര ഈറ പുട്ചും
ഉം കാര്ണം ഞമ്മക്കൊന്നും പറയാല്ല ഇപ്പൊ ഞമ്മ ഇപ്പെ എന്തേ ഇഷ്ട്ടപെട്ട ഫോണ് കുടൊക്ക ഇങ്ങനെ ഇഷ്ടപ്പെട്ട സാനങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസും അത് കാണും സത്യം പറ്ഞ്ഞാ വാങ്ങാ നല്ല പൂതി ഇണ്ട്
അത് ഗൂഗ്ൾ പേണ്ടാ
ഇല്ല ഇല്ല
ആഹ് ഇച്ച് അക്കൗണ്ടന്നെ ഇല്ല
അക്കൗണ്ടക്കണ്ട് അക്കൗണ്ടക്ക കട്ടായി
ആഹ് അയ്ന്റകട്ടായി പ്രസവത്തിന് അയ്യായിരർപ്യട്ടോലൊ അയിന് ഇണ്ടാക്കിന്നൊ അയിന് ഇണ്ടാക്കിന്നൊ ആഹ് പൈസെക്ക ഇട്ത്ത് കട്ടായി കട്ക്ക്ണ്ടാവും ഏഹ്
ആഹ് അയിന്റതു അങ്ങൻത്തതന്നെ പിന്നെ അങ്ങ്ട്ടും ഇല്ല ഇങ്ങ്ട്ടും ഇല്ല ഇനി ഒ ട്ടം പോയി ഞാ ശെരിയാക്ക്യ പിന്ന ഇതേ പോലെ അയ്ക്ക്ണ് അത് അങ്ങ്ട്ടും ഇങ്ങ്ട്ടും പൈസ ഇടാഞ്ഞിട്ടും ഇട് കയിഞ്ഞിട്ടൊ
ഉം അയ്ക്കാരെ കൊണ്ടോയി ഇടണ്ടെ കൊണ്ടോയി ഇട്ന് ഇപ്പാരു ഇല്ലല്ലൊ ഉം
ഉം അപ്പൊ ഞാൻ എന്തെങ്കിലും ഓക്ക പഠിക്ക്യാണ്ടൊ അങ്ങനെയൊക്ക ചൊയ്ച്ച് വുളിച്ചതേന് ഞമ്മളെ കൂട്ടത്ത്ല് എന്നെ വിടൊ ചൊയ്ച്ചാല് ഇൻക്ക് രണ്ട് കുട്ട്യാള്ണ്ട് അപ്പൊ ഓല ഒരാളെ ഞാന് ആദ്യം സ്കൂക്കന്നർഞ്ട് വണ്ടി അയക്കാ പോണ അത് കഴിഞ്ഞിട്ട് മറ്റേ കുട്ട്നെ അംങ്ങനവാടിക്കർഞ്ട്ട് ആക്കി കൊട്ക്കാൻ പോണം ഇപ്പ ഈ ടൈമില് വേറ ആരും കൊണ്ടാക്കി കൊട്ക്കൂല്ല
ആഹ് ആഹ്
പിന്നെ തിരിച്ച് വരുമ്പളു ഇതേപോല തന്നെ അങ്ങ്ട്ടും പോണം ഇങ്ങ്ട്ടും പോണം
ആഹ് ആഹ്
ഇപ ആഹ് ടൈമിലൊന്നും ആരുല്ല കൊണ്ട്
ഇല സ്കൂക്ക് വണ്ടില്ലേ
വണ്ടിണ്ട് വണ്ടി വണ്ടി കൊറ്ച്ച് അങ്ങ്ട്ട് ആക്കി കൊട്ക്കണം വണ്ടി ക്ക് ഓരോ കെ ജി അല്ലേ ആയിട്ടൊള്ളൂ ഒര് രണ്ട് മൂന്ന് ക്ലാസ് പറ്റാണെങ്കി മെയിൻ റോഡിന്റെ അങ്ങട്ട് പോകും വാണം ബസ്സാണ്
ആഹ് ആഹ്
ഹ്മ്മ്
അപ്പൻക്ക് ഓൺലൈനായിട്ട് പഠിച്ചാ പറ്റൊള്ളൂ അല്ലേ
ആഹ് ഓൺലൈനായിട്ട് ഞാ ആഹ് ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിക്കണംന്ന് വിചാരിക്ക്ണ്ട് പക്ഷെ ഓൺലൈനായ്ട്ട് പഠിച്ച ജോലി ട്ടൊ ഇൻക്ക്
അത് ടീച്ചർമാരൊക്കെ ഇതൊക്കെ കിട്ടും തോന്ന്ണ് അങ്ങനെ ഞങ്ങളെവടെ കൊറെ എൽ കെ ജിക്കാര് കേറിത് ഓൺലൈനായി പഠിച്ചാണ്ടാണ്
കെ ജിലോ ആഹ് കെ ജിയൊന്നും ഇൻക് താല്പര്യേല്ല
അതെന്താ അജ് വെല്ലിമക്ക
വല്ലിമക്കന്നെ ഇന്റെ കെ ജി കൂട്ടനെ പഠിപ്പിച്ച് ഞാൻ കുടുങ്ങി
അങ്ങനെ ആഹ് അങ്ങനെണ്ടാവും അത് ശെരിയാ ഒര് ഇച്ചനെ ഒര് ഞാന് അംഗലവാടി ടീച്ചർങ്കിലെന്നെ ടീച്ചറ്
ആഹ് അംഗലവാടി ടീച്ചറ് ഇൻക്ക് ഭയങ്കര ഇഷ്ടാ കാരണം ഓലെ ടൈംമ് ഓലെ ടൈമോ ഒമ്പതര മുത ല് മൂന്നര വരെ നമ്മള് വേറെ എവിടെങ്കി ജോലികൊക്കെ പോവാണെങ്കി ഒമ്പതണിക്ക് ത്തൊടെ കേറിട്ട് അഞ്ച് മണിക്കെറങ്ങാൻ പറ്റൊള്ളൂ
അഹ് ശെരിയാ അങ്ങൻണ്ട്‌ ഹ്മ്മ് ഹ്മ്മ്
പിന്നെ ഇത് റിട്ടേഡായ അയ്നും പൈസ കിട്ടൂല്ലേ
ഹ്മ്മ് ഹ്മ്മ്
ഹ്മ്മ് നമ്മളൊന്നും കുട്ടിയേളെ നല്ലോണം ഹ്മ്മ് കയ്യ്ല്ട്ക്കാളെ കഴ് വെ അങ്ങനെ ആഹ് ആഹ് അത്ണ്ട് പറിണെക്കാ
ആഹ് ആഹ് അവിടല്ല ഈ ആ പരിസരത്തിലെല്ലാരി ഒഴ്
ആഹ് എല്ലാം നോക്കണം ആഹ് എന്തെ പ്രശ്നണ്ടായ ഓരട്ത്ക്കാ വരാ
അതാണ് ഹ്മ്മ് ഹ്മ്മ്.
ഇപ്പ ഈ കൊറച്ച് മുമ്പ് കല്യാണത്തിന്റെ വിഷയക്കണ്ടെയ്നോ
ആഹ് ആഹ്
കൊറച്ച് മുമ്പ് എന്താ ആഹ് നേരത്തെ നിക്കാഹഴി പിന്നെ അവർക്കേക്കാരം പ്രശ്നം
ഹ്മ്മ് ഹ്മ്മ്
അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഇണ്ടായിനല്ലോ
ഹ്മ്മ് ഹ്മ്മ് അല്ലാതെ ഓലട്ത്ത്ക്കന്നെ പിന്നെ
പിന്നെ ഒര് ഗർഭിണി ഒരു കുട്ടി ബ ഏഹ് ഒരു താത്ത ഗർഭം ധരിച്ചതും മുതല് പതിനെട്ട് വയസ് ഇത് വേരെ ആ കുട്ടിക്കാവോളം
നോക്കണം അതാണ് അയിഞ്ഞാ പറഞ്ഞെ ഇവന്ന് അഗംലവാടി ടീച്ചറ് പ റഞ്ഞത് പട്ടിപ്പണിയാ തുച്ഛമായ ശമ്പളാണൊന്നറിയെ
ഹ്മ്മ് പക്ഷെ നമ്മളും അഗംലവാടി ടീ ച്ചറ് അങ്ങനെ കേക്കുമ്പോ നമക്ക് നല്ലര് ഈസി ആയിട്ട്ള്ള പണിയാ
നിഷാ അത് തോന്നും എത്തപ്പ ഓൽക്കൊരു പണിയിലല്ല വിചാര്ച്ചും അറിണോൽക്കെ അറിയൊള്ളൂ അയ്ന്റെത് ഇച്ച ഇച്ചങ്ങനെ ടീ ച്ചറാവണം എങ്ങനായാലും ഞാൻ ഇന്റെ മക്കളെ ഞാനൊര് ടീച്ചറാന്ന്ല്ലെ ലെവൽല് പഠിപ്പിച്ചൊടുക്കും വടിയൊക്കെട്ത്ത് പഠിപ്പിച്ചൊടുക്കും ഇന്റെ ആഗ്രഹം ഞാൻ പെരന്റുള്ള് സാധിക്കുന്നു അത്രൊള്ളൂ. ഓൺലൈനായിട്ട് പഠിക്കാറ്ഞ്ഞാലെ ഇന്റെ പുയ്യാ പ്ലനക്ക് പൈസരും മീൻസ് അഹ് അഹ് വല്ല്യ ഇഷ്ട്ടല്ല പക്ഷെ ഇപഠിച്ചുമ്പോ കൊടുക്കുന്ന പൈസ ഇണ്ടല്ലോ അയിനൊരു ബേക്കിക്ക മൂപ്പര് അത്ജ്ജ് കാത്ത്ന്ന ആകൂല വെറ് ന്താ പൈസ പോവും പറയിന്നോട് അങ്ങനെറിയ പിന്നെജ്ജ് പറഞ്ഞിട്ട് കാര്യല്ല്യ കൂലി പണിയാണത് ചെലവൊക്കെ കഴിഞ്ഞിങ്ങനെ കിട്ടീട്ട്മാണം കയ്യില് ഉം
അപ്പൊങ്ങനെക്കേണ്
ഉം
ഉം ഇനിക്ക് അങ്ങനെന്ത് പണിയയാലും കൊഴ്പ്പൊന്നുല്ല പക്ഷേ എനിക്ക് ടീ ചർനോട് ഇന്ക്ക് വല്യ താല്പര്യല്ല്യ ഞാ ഹ്യൂമൻറ്റിസ് ആയ്
ആഹ് ഞാനും ചിർച്ചാനൊന്നുംല്ല ഞാനും എന്തപ്പ നമ്മളുമാന്റീസെർക്ക് എന്താ ഇത്രത് ഹ്യൂമാനീസ്‌ ഹ്യുമാനിറ്റീസ്‌ എടുത്തോർക്കേ മാർക്കും കൂടുതലുള്ളൂ സയൻ
ഉം അഹ്കിട്ടൂല്ല ക്ഷേ ഇര്ന്ന് പഠിച്ചണം നമ്മളെ പെങ്കുട്ട്യാക്കൊക്കെ ന്ന എന്താ ഇപ്പന്ക്ക് തോന്നണ് ഹ്യൂമൻറ്റീസെനെണ്
ആ ശര്യാണ് ആഹ് പിന്നെ പഠിച്ച്കാണ്ട് ഈ സാമ്പത്തികായി നല്ലകൈവും പിന്നെ നല്ല മണ്ടല്ലോൽക്കും
ഉം സയൻസ് എട്ക്ക ഉം ആഹ് നല്ല പൈസയ ആഹ് ഡോക്ടർ നല്ല അങ്ങനത്ത് ഏത് ഇട്ത്താ നല്ല പൈസയ ഉം
ആഹ് നമ്മടെവി എന്താ നമ്മടെ ആവറേജ് ഫാമിലിക്കും പറ്റൂല ഉം ഇന്റെ ചെറ്ത് ചെറീയ അനിയേത്തി പോണ്ട് ഓള് ലാബാ ലാബില്
ആഹ് അയ്ശെരി ഞാനതൊരു വർഷം പഠിച്ചതാ
പഠിച്ചിന്നോ
ഉം അയ് ഞാൻ പറഞ്ഞ്ല്ല പിന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട്കുട്ടികളൊപ്പായി ഉം അങ്ങനെ പിന്നെ അഹ് ഒരു വർഷം പോയി ഒരു വർഷം ഫുള്ളാക്കാൻ പറ്റില അല്ലല്ല ഒരു വർഷം പോയി ഒരു വർഷം രണ്ട രണ്ട് വർഷത്തെ കോഴിസാണ്
ആഹ് ആഹ്
ഞാൻ ഒരു വർഷം പോയി പിന്നെ പിന്നത്തെകൊല്ലം ന്ക്ക് പോവാൻ പറ്റീറ്റില്ല
ആഹ് ആഹ്
ഉം
അങ്ങനെ
ഉം
ന്നിട്ട് അ ചെറിയ ക്ലിനികില്ലെങ്കിലും കയറിക്കൂടെ അനക്ക്ന്ന അങ്ങനെ പറ്റൂലേന്നോ
അങ്ങനെ പറ്റൂല്ലേ അതിന്റെ സർട്ടിഫിക്കറ്റ് ആഹ് അതാണം അത് ഒരു രണ്ട് മൂന്ന് മാ സം കൂടി പോയിനങ്കി ന്ക്ക് പറ്റീന്ന് പിന്നെ ഫുള്ള്ന്താണ് എന്താ ലാബില് കയറിക്കാണ്ട് അവ്ടെ നിക്കാനാണ് പിന്നെ അയിന്റെടി കു കൊറോണവന്ന് ഉം പ്പ പിന്നെ ലേബ് ലേബ് ല് ജോലി ചെയ്യണോലൊക്കെ എല്ലാർക്കും പേടിയല്ലേന്ന അന്ന്
ആഹ് ആഹ് അത്ശരിയാണ്
ഉം പിന്നെന്താ
പിൻ പിന്നെന്തെക്കേടി
വേറ കൊയ്പ്പൊന്നുല്ല ന്നഞാ വിളിക്കണ്ട്ട്ടോ ഉം ശരി